ഹലോ ഹലോ
ഹലോ ഓഹ് കേൾക്കുണ് ഇണ്ട് കേൾക്കണ് ഇണ്ട്
പിന്നെ ആഹ് സുഗാ ട്ടിരിക്കുന്നെ
ആഹ് ആഹ് ആഹ്
ഹലോ പോയ ആഹ് പിന്നെ എന്തൊക്കെ ആഹ്
ണ വേക്കാല അറ്യോ എന്തേലും റിസ്
ബിരിയാണി ഒന്നും വെക്കാൻ അറിയില്ല ആഹ് ബിരിയാണി ഇണ്ടാക്കാറ് ഇല്ല ഇവിടെ ആഹ് അറിയാം ഇല്ല്യാ ഒരിക്കെ ട്രൈ ചെയ്തു ഏ പ റ്റ് നമ്മാ പൊർത്തൊക്കെ പോയി കഴിക്ക്ണെ ആ അയ്മ്പം കിട്ട്ണെ ആ ഒരു ടേസ്റ്റ് കിട്ടീല്ല മാറി
ഓ ഓ ഓ
ആഹ് അത് കാരണം പിന്നെ അധികം വെക്കെലില്ല അയ് ഞ ഞാനും ഹസ്ബെന്റും കൂടി ഇണ്ടാക്കി ക്കിയെതാ ആഹ് അമ്മ അങ്ങനെ അം ഏ ട്രൈ ചെയ്തെപ്പോ അങ്ങനെ ടേസ്റ്റ് അങ്ങനെ വന്നില്ല അത് കാരണം പിന്നെ ചെയ്യ് അങ്ങനെ ട്രൈ ചെയ്യെൽ ഇല്ല ആഹ് അ നിങ്ങൾ എങ്ങനെ വെക്കല്ല് ബിരിയാണി? ഹലോ
മായം മാങ്ങെച്ചാ
ഓ
കേക്കുന്നില്ലെ?
എടെക്ക് കട്ടായി പോവ്ന്ന് ഇണ്ട്. ഹലോ
ഇപ്പ ഇല്ലെ?
ആഹ് ആഹ് പർഞ്ഞോ?
ഞങ്ങെൾ
ആഹ്
ഉള്ളി അദ്യം വാട്ടും
ആഹ്
ഉള്ളിയേ ഉളളി ആദ്യ വാട്ടും
ആഹ് സവോള
സവോള ആഹ് സവോള നല്ല പിന്നെ ഇഞ്ചി ഇ പച്ചമുളക് ഇതൊക്കെ ഒന്ന് കൊ കൊർച്ചിച്ചെ ക്കെ തണ്ട് ചതക്വാ
ആഹ്
ഒന്നായി
അ ആ തക്കാളി ഹലോ
അതേ മാതിരി അരിഞ്ഞാണ്ട് അതും വാടിട്ട് പിന്നെ പൊടികളൊക്കെടും മഞ്ഞപ്പൊടി മു മുളക് പൊടി മല്ലി ബിരിയാണി മസാല
ആ
അതിക്ക് ഇടും പിന്നെ ഞങ്ങള് ചിക്കൻ പൊരിച്ചാണ്ടാണ് ഞങ്ങള് വെക്കാറ് ബിരിയാണി വെക്കല്ല് അപ്പൊ ചി കനക്കെ അപോത്തിന് പൊരിച്ച് റെഡിയാക്കും എന്നിട്ട് അതന്നോയിട്ട് അയിലിട്ട് ഒന്ന് ഒന്ന് തളപ്പിച്ചും പിന്നെ നമ്മള് ദമ്മ ണല്ലോ അപ്പൊ വായന്റലക്കൊ കൊണ്ടുവന്ന് മേലെ വായന്റല വെക്കും
ആഹ് എല വെ ല്ലേ ഐന്റെ എടേല്
ചേലോല് സീലെക്കെ വെക്കും
ആ
ഞങ്ങള് വായന്റെലെ വെക്കല്
അ ആ
പിന്നെ അത് ചോറ് അയിക്ക് വേവിച്ചാണ്ട് ഊറ്റിടുയ്ക്ക് പിന്നെ ഏലക്കാ പൊടിയും പിന്നെ ഒരു ഈ ഒരു ഉണ്ടണ്ടല്ലോ മറ്റേ ഇതിന്റെത് എന്തിനാണ് പ ബിരിയാണിന്റെ ഇതിക്ക് ഇട്നൊ കായിണ്ടല്ലോ അതുകൂടി പൊടിച്ചാണ്ട് ഈ ബിരിയാണി മൂ ഉറ്റുമ്പോൾങ്ങനെ അയ്ക്ക് പൊടി പൊടിയായിട്ട് ഇങ്ങനെ മേലെ വിതറും പിന്നെ ഉള്ളിയ മറ്റേ അണ്ടിപരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് വാട്ടും നെയ്യി ൽ വാട്ടിക്കാണ്ട് അതിന്റെ മേലെ പിന്നതാ അടുപ്പത്ത് ചെറിയൊരു കണലിൽ വെച്ച കാണ്ട് ഒരു ദമായിട്ട് ഒരു കല്ലോ എന്തെങ്കിലും ഇഞ്ചി കല്ലോ അങ്ങനെ എന്തെലൊക്കെ ഒന്ന് വെക്കും
അ ആ
പിന്നെ ഭക്ഷണം കഴിക്കാനവുമ്പോ
തൊർക്ക
ആ തുറന്ന് വേറെ പാത്രത്തില് മ സാലി വേറെപാത്രത്തത്തിൽ ചോറൊക്കെ ആക്കും ന ഞങ്ങളെ ബിരിയാണിക്കല്
നമ്മ അരി അധികം വേവാൻ പാടില്ല അല്ലേ
ഇല്ല ഇല്ല ചെറ ഒരു ഒ അത തോന്നണം അപ്പോത്തിന് ഊറ്റണം
ആഹ ആ ആ
ഉം അലാണ്
ഞാങ്ങ വെച്ചപ്പോ വേവ്
ആ അതാകൻ പാടില് ബന്ധുക്കള് ഒരു രണ്ടു താള അച്ചാ മതിയാവും അങ്ങനെ ആയില്ലോ
ആങ്ങനെ വേറെ എന്തൊക്കെയാണ് പിന്നെ ഏ പെരുന്നാളായിട്ട് എന്തൊക്കെയാ വെച്ച വീട്ടില്
പെരുന്നാളാഴച്ച് ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പിന്നെ ബീഫ് ഞങ്ങക്ക് ഉ വിയത്ത ഉണ്ടാവും വലിയ പെരുന്നാൾ മല്ലേ അപ്പൊ ഉദിയത് അറക്കുമ്പോ അതിന്റെ ബീഫ് ണ്ടാവും പള്ളിക്കന്നൊക്കെ കിട്ടുന്ന ഇറച്ചി ആ
ഇന്നാണ് ഏർ പോത്തിനെ കൊടുക്കണം ആഹ ഇന്നാണ് ഇവിടെ പള്ളിൽന്ന് പോത്തിനെ കൊടുക്കൻ കേട്ടെ ആ പള്ളിന്ന് കൊടുക്കും പോത്തീനല്ലേ അറത്തിട്ട് ആ ആ ഉം അങ്ങനെ
മ്മ് മ്മ് വളരെ സ സദ്യ ഉണ്ടാക്ക ആക്കുമ്പോ സാമ്പാറൊക്കെ ഉണ്ടാക്കുവോ സാമ്പാർ ഉണ്ടാക്കോ
ആഹ സാമ്പാർ ഉണ്ടാക്കും ഉം സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ്
എന്തൊക്കെ കഷ്ണങ്ങളട
ഒരുവിധം കഷ്ണങ്ങളല്ലാതെ ഇടും ക്യാരറ്റ് പിന്നെ ബീറ്റ്റൂട്ട് ഇടുല്ലട്ടോ ബീറ്റ്റൂട്ട് ഇട്ടുകഴിഞ്ഞ ചൊവന്നു പോവില്ല ആകെ ആ ക്യാരറ്റ് ഉരുളകിഴങ്ങ് പിന്നെ പയറിന്റെ ഉ പിന്നെ ആ ആ ബീൻസും പിന്നെ സാദാപയറും അതും പിന്നെ ഇറ്റാ ചേ ഒ അ ച്ചോറിയണസാനം ചേന ചേന ആ ചേന അത് പിന്നെ മ ഏഹ് പിന്നെ മത്തങ്ങണ്ടല്ലോ മത്തങ്ങ ങ്ങനെ പരിപ്പിന്റെ കൂടെട്ട് ത് വേവിക്കും
അത് വേറെ
ആ പരിപ്പും മത്തങ്ങും വേറെ വേവിക്കും
അത്ത മത്തനേന് വേവുല്ലല്ലോ പരിപ്പിനല്ലേ വേവുള്ളൂ റവ പിന്നെ വെണ്ടടൂല
വെണ്ണക്കായ ഞങ്ങ സെപ്പറേറ്റ് അത് എണ്ണൽ ചൂടാക്കിട്ടേ വെറുതെ വറക്കണ പോലെ ആക്കീട്ട് അങ്ങനെ സെപ്പറേറ്റ് ഇട അ വാട്ടീട്ട് ആതെന്നെ അല്ലെങ്കിത് കഷ്ഞങ്ങൾ ഇട്ട് വേവിക്കന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാ വെണ്ടക്കായ ആകെ ഒ ടഞ്ഞു പോകും ആ അത് വേറെ ന്ന കൊണ്ട് അത് സെപ്പറേറ്റ് ഒന്ന് വെറുതെ വാട്ടും
അയ്ക്ക് ങ്ങള് വേറെ വ അതല്ലാം ഇ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ണെ ക്ക്ങ്ങള് വേറെ പൊടികളെന്തേലപ്പടോ
ഏ പൊടികള് നമ്മ ചൂടാക്കും ആദ്യം എല്ലാതും ചൂടാക്കിയക്ഷ ഏ ഇത് ഇടുള്ളൂ വേ അതും കഷ്ണങ്ങൾ വേവിചെനെഷം
ഉപ്പ്ട്ട് വേവി ചുള്ളാതെ ല്ലേ
ഡ് കഴിക്കും അയിന് ശേഷം ഈ പരിപ്പ് ത്ത്യങ്ങ വേവിച്ചതും ഉണ്ടല്ലോ അ തിലേക്ക് ഈ കഷ്ണങ്ങൾ വേവിച്ചതുടും അയ്ന് ശേഷാണ് ഈ പൊടികൾ ചൂടാ ക്കിതും കൂടി ഇടാ പിന്നെ പുളി ഒഴി ക്കും പിഴിഞ്ഞ്
ആ പുളി ഒയിക്കു ലേ ആ നമ്മൾ ടെ ങ്ങളതോര് സമ്പാറൊക്കെ ണ്ടാക്കും. അപ്പാ കടിക ഏഹ് വലിയ കഷങ്ങളൊക്കാക്കിട്ട്കാണ്ട് സാമ്പാറ് പൊടിട്ട് അ ഒക്കെ ആണ്ട് തീര്മാനാക്കലാ പൊളും ചെറിയ പൊടികളൊക്കെ ഇട്ടാണ്ട്
നമ്മളത് കൊറേ കൂട്ട്കൂടുമ്പാണേ അപ്പൊ കൊറേണ്ടാക്കണം അപ്പൊ കഷ്ണങ്ങളൊക്കായാ കൊറേ വേണ്ടി വരും ഊം മ് പിന്നെ ഇമ്മ കാബേജും, ആ പിന്നെ എന്തേലും തോരന് അങ്ങനൊക്കെയാണ് ഉണ്ടാക്കുക സദ്യക്ക്.
ഓഹ് ഓഹ് ഓ
ആഹ് പിന്നെ എന്താണ്?
ങ്ങള് പുളിഞ്ചി ഉണ്ടാക്കലുണ്ടോ?
പുളിഞ്ചി ആ ഉണ്ടാക്കലുണ്ട്. അത് മേ എന്റെ ഹസ്ബൻഡ് മെയിനായിട്ട് ഉണ്ടാക്കല്.
ആഹ് അഹ് ആ അപ്പൊ ഹസ്ബൻ്റൊരു കുക്കാണ്.
ആഹ് ആള് പാചകത്തിലൊക്കെ എന്നെ സഹായിക്കുംട്ടാ.
ഏ അപ്പൊ കൂട്ടുകുടുംബമാവുമ്പോ ഭർത്താക്കന്മാര് ആടെ അവടെ ആൾക്കാരൊണ്ടാകുമ്പോക്കെ ഒണ്ടാ കോ
ആഹ് ഇണ്ടാക്കും. എന്റെ ഹസ്ബൻഡ് ഏ നമ്മ അവര് കൂട്ടുകുടുംബയാലും ശരി അതിപ്പോ നമ്മള് എന്ത് കാര്യത്തിലും സഹായിക്കുംട്ടാ. അ അങ്ങനെ ഉം ഹെൽ മറ്റ് റ്റുള്ളവരെ പോലെയല്ല. അത് എന്ത് കാര്യത്തിലും നമ് ഇപ്പം കൂടുതല് സപ്പോർട്ട് ചെയ്യണേ.
ആഹ് അങ്ങനെ അപ്പൊ അടുക്കളയില് ഇപ്പ ചേട്ടത്തി ഞാനും മാത്രമേ ഉള്ളൂ. രാവിലോക്ക് ഞങ്ങടെ കൂടെയൊക്കെ കൂടും പാചകത്തിന്.
ആഹ് ആഹ് ആഹ്
അങ്ങനെ പിന്നെ വേറെ എന്താണ് ഏഹ് കുട്ടികളൊക്കെ.
ഓ കുട്ടികളൊക്കെ ഉണ്ട്.
ആഹ്
വലുത് ആറാം ക്ലാസ്സിലാണ്.
ആഹ്
ഒരാള് മൂന്നില് ഒരാളെ രണ്ട്. അല്ലെ
ആഹ് മൂന്ന് കു ട്ടികൾ ഉണ്ടോ ഉം.
അവിടെ എന്താ പക്ഷികളോ മൃഗങ്ങളോ എന്തേലും വളർത്തണണ്ടോ.
ആഹ് ഇണ്ടല്ലോ ഇവിടെ കോഴിണ്ട് ആ ആടിണ്ട് താറാവിണ്ട്
ഓ നോക്കാൻ ആളിണ്ടല്ലോ
ആഹ് അത് കൂട്ടുടുമ്പം ആയത് കൊണ്ട് തന്നെ ഒക്കെ ഓരോരുത്തരുടെ കൈകളിലാ
ആ കുട്ടികക്ക് കുട്ടികള് നോക്കുവല്ലോ
ആഹ് പശു അത് നടെ മൂത്ത ചേട്ടൻ ഫാമിലായാണ് നോ പശുവിനെ ആ അവര് ആ അതിൻ്റെ തീരുമാനോ കാര്യങ്ങളൊക്കെ അവര് തന്നെയാണ് കിട്ടണത് ആ ഞങ്ങള് കോഴി തറാവ്
ഓ ഓ ഓ
ആ ഇപ്പൊ ആഹ് കോഴിയായാലും താറാവായാലും ഇപ്പൊ മുട്ടയിടുന്ന ഐറ്റങ്ങളാണ് ഇപ്പോ
ഉം
അത് വീട്ടിലെ ആവശ്യങ്ങൾക്ക ന്നെ ഡെയിലി എടുക്കും കുട്ടികള് ഒള്ള കൊണ്ട് നമുക്ക് അവർക്ക് കൂട്ടാന് വെക്കാനായാലും അല്ലെങ്കിൽ ഒരു കൊത്തി കൊത്തിപൊരിച്ച് ഇണ്ടാക്കാനേതേനും ചെയ്ത് അവർക്ക് ചോറ് കൊടുക്കും
ഉം ഉം ഉം ഉം
ആഹ് ആഹ് പിന്നെ
വേറെന്തൊക്കും അവിടെ വീട്ടില് ചക്ക മാങ്ങ അങ്ങനെ എന്തേലുക്കെ ഒണ്ടോ
ആഹ് ച കേണ്ട് മാവുണ്ട് ഇന്ന് ഇപ്പൊ ഒരു ച ക്കാ ഇണ്ടായി കുത്തി കിട്ടി ആ പക്ഷെ അത് പഴത്തിട്ടില്ലാ തോനുന്നു വിണ്ട് നിക്കുവായിരുന്നു അങ്ങനെ കണ്ടപ്പോ വെട്ടിയിട്ടതാണ് അങ്ങനെ പിന്നെ മാങ്ങയുടെ സീസണ ഇപ്പൊ കഴിഞ്ഞു മാങ്ങ കൊറേ ഇണ്ടായി കഴിഞ്ഞുപ്പൊ മാങ്ങ ഉണ്ടായിരുന്ന ടൈമില് എന്നും ജ്യൂസ് കുടി അടിച്ച് കുടി ക്കലായിരുന്നു പണി ആഹ് പിന്നെ കൊക്കെ മരം ഉണ്ട് ഇവിടെ